ആഹ്
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട്. എന്തെല്ലാ? ഓഹ് സുഖായിട്ട് പോണ്. എന്താ വിശേഷൊക്കെ?
വിശേഷം ഇങ്ങനെ പോകുന്നു. ഇന്ന് മഴയൊന്നുല്ല അപ്പോ മഴയില്ലാത്തതിന്റെ ചെറിയൊരു സന്തോഷത്തില് ഇങ്ങനെ പോവാ കാര്യങ്ങളൊക്കെ നടക്കും എന്താ അവടെ മഴേണ്ടോ?
ഇല്ല ഇന്ന് പെയ്തില്ല. ഇന്നലെ പെയ്തിരുന്നു
ആണല്ലേ ഇന്നലെ വൈകിട്ടാ പെയ്തെ. ഇവടേം വൈകീട്ടായിരുന്നു
അല്ല ഇന്നലെ ഇവടെ രാവിലെ സുബഹിയ്ക്ക് പെയ്ത്
സുബഹിക്ക് പെയ്ത്. ആഹ് അതെ. വെള്ളം കേറുന്ന പ്രദേശമാണോ?
അല്ല ആങ്ങനോന്നുല്ല
ഇല്ല ഞങ്ങള് ഇവ്ടെ ഇവ്ടെ എന്റെ വീടിന്റെ സൈഡിലൊന്നും കേറില്ല. അവിടെന്നും പ്രശ് പക്ഷേ ഞങ്ങക്ക് കൊറച്ച് ബാക്കിലോട്ടായിട്ട് പുറകിലോട്ടായിട്ട് റിസോട്ടുണ്ട്
ആഹ്
ഇവിടെയോക്കെ ഈ കായലിന്റെ വരമ്പുകളിലൊക്കെ കേറും വയല് ആഹ് പ്രശ്നോണ്ട്
ആഹ് നല്ലോം കേറ്വോ
ആഹ് ആഹ് ആഹ് ഭാഗത്ത്ന്ന്ണ്ടല്ലോ ഉള്ള്ക്ക് കേറും. ആഹ് വയല് മൊത്തം കേറും.
ആഹ്
അങ്ങനെ ഒരു പ്രശ്നള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അവടെ കുട്ട്യോളൊക്കെ കളിക്കാൻ പോകുന്നവരൊക്കെ വീണ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട്ണ്ടേ
ആഹ്. ഉം. പിന്നെ എന്താ? ഫുഡൊക്കെ ആയോ
ആഹ് ആഹാരൊക്കെ ആയി. ആഹാരമൊക്കെ കഴിക്കയും ചെയ്തു.
ആഹ്
അതെ എന്തായിരുന്നു ന്ന് ആഹാരത്തിന്
ഇന്ന് രാവിലെ ഓട്ടടേം ഗ്രീൻ പീസും ആയിരുന്നു.
ആണോ? ആഹ് ഓട്ടടാ ഓട്ടടാ പറയുമ്പോ ഞങ്ങളിവിടെ ഓട്ടടാ ആഹ് ഈ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളേ നിങ്ങളവിടെ അങ്ങനെയാണോ?
അല്ല ഞങ്ങൾത് പച്ചരിയും തേങ്ങയും കൊറച്ച് ചോറൂടിം കൂട്ടി അരക്കണ
ആഹ്
ആഹ് എന്നിട്ട് പിന്നെ ഓട്ടട ചട്ടി ഒരു ചട്ടിണ്ടാവും മണ്ണിന്റെ അയില് ചുടും. അപ്പ ഇങ്ങനെ ഓട്ട ഓട്ട അയി ഇങ്ങനെ വരും അത്
ആഹ് ആഹ് ഇത് അരച്ചിട്ട് എഹേം മിക്സിയില് നമ്മള ഈ ദോശ പോലെയൊക്കെ ചുടുന്ന പോലെ അല്ലേ?
ആഹ് ആഹ് അതേപോലെ ദോശക്കൊക്കെ അമ്മള് പച്ചരി കുതിർക്കുവല്ലോ
അതെ
ആഹ് അതേപോലെ തലേന്ന് കുതിർത്താട്ട് കൊറച്ച് തേങ്ങീടാ കൊറച്ച് ചോറും ഇടാ ഇന്നിട്ട് മൂന്നൂടി മിക്സ് ആക്കി അരക്കാ ഉം ഉം ഇന്നട്ട് പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കുറച്ചുറ്റിക്ക
ആഹ് അതിലേക്ക്
ആഹ് ആഹ് മാവ്ക്ക്. ആഹ് ഇന്നട്ട് പിന്നെ ഇങ്ങനെ ചുട്ട് എടുക്കാ. ചട്ടില് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാർന്നൊടുക്ക കൊറച്ച് ടൈറ്റായിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് ലൂസ് ആക്കണെങ്കി കൊറച്ച് വെള്ളം പാര
അതെ
മ്മ്
അന്നിട്ട് ദോശ ചുടും പോലെ ചു-
ആഹ് ആ ചുട്ട എടുക്ക അപ്പ അത്ങ്ങനെ ഓട്ട ആ മണ്ച്ച- ട്ടിയിലാണ് ചുടല് ഞങ്ങൾ ഇവിടെ മൺചട്ടി പറഞ്ഞ അങ്ങനെ ഒരു ചട്ടി ഉണ്ടയിന്
അതെ
ആഹ് മറ്റേ നമ്മളെ ദോശചട്ടിയിലൊന്നും ചുട്ടാ അത് കിട്ടൂല അങ്ങനെ ആയ കിട്ടൂല
ഇതിന് പ്രത്യേക തര ഒരു ച-
ആഹ് ആ ചട്ടി ഒരു മൺചട്ടി ഇണ്ട് ഇങ്ങനെ ഒരു പര-
ഒരു കൊറച്ച് ആ മനസ്സിലായി മനസ്സ കൊറച്ച് താഴ്ന്ന് ഇരിക്ക്ന്ന ഒരു ഭാഗം എന്നി- ഇതിന്റെ ഉം അതിന്റെ വിളമ്പ് അതായത് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ
ആഹ് ആഹ് അതന്നെ അതന്നെ
നമ്മക്കും ഇവിടെ അത് തന്നെയാ പക്ഷെ നമ്മൾ ഉണ്ടാക്കന്ന് വെച്ചാല് അരിമാവ് സാധ നമ്മള് പുട്ട് ഉണ്ടാക്കുന്ന അരിമാവ് അത് ആ ചൂടുവെള്ളമാക്കി നനയ്ക്കും അതായത് അന്നിട്ട് വാഴയിലേലോ വട്ട ഇലന്ന് പറയും വട്ട വട്ടത്തിലുള്ളൊരു എലയ്ണ്ട് എലേല് ഇത് പകർത്തും പകർ തേങ്ങേല് ശർക്കരയും ഏലക്കയും ഇട്ടിട്ട്
ഉം
മിക്സ് മിക്സ് ആക്കി നല്ലപോലേ കൊഴച്ച ശേഷം ഇതിലേക്ക് പകർത്തും പകർത്തി അടയ്ക്കും അടച്ചിട്ട് ഇതിലേക്ക് ഇടും ചട്ടിയില്ലേ
ആഹ്
ഇതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കും മറച്ചും തിരിച്ചും അപ്പൊ ഞങ്ങക്ക് ഓക്കടയായി
ആഹ് ഇവിടെ അങ്ങനെ ചുടല്ണ്ട് അങ്ങനെ ഇണ്ടാക്കല്ണ്ട് അരി പോടീയോണ്ട് ഇങ്ങള് പറഞ്ഞ മാതിരി. ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഞങ്ങള് ഇങ്ങനെണ് അധികവും ഇങ്ങനെണ് ഇണ്ടാക്കല്
പിന്നെ
ആവിയിലും വേവിക്കും ഇപ്പൊ പറഞ്ഞാരി കല്ലിലും വേവിക്കും
ആ ഞങ്ങളവിടെ ആവിയില് വേവിക്കുന്നതിന് ആ എലെ പ്പം ന്നു പറയും ബാക്കി സ്ഥലങ്ങളില അട
ആ ഞങ്ങള എലടാന്ന്അറയും ആ
ആ ഞങ്ങളടെ എലയപ്പംന്ന് പറയും ഇതിന് ഓട്ടടെന്ന് പറയും ഈ ഓട്ടട കറി ഉണ്ടന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോയിച്ചെ ഇവിടത്തെ ഓട്ടട ഇങ്ങനെ ശർക്കരയിലാണല്ലോ നമുക്ക്
ആഹ് ആഹ് ഇത് പിന്നെ കറി വാണം ഇതിന് കറില്ലാതെ തിന്ന ചൂടൊട്ക്കാവുമ്പോ
ഉം
ചൂടാ ആറിയാല് പിന്നെക്കറി വാണം കൾസിനൊക്കെ ഉം
ആഹ് അതെല്ലാതും പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ അത് കട്ടിയാവുംല്ലേ
ആഹ് കട്ട്യാവും കൊർച്ച് കൊർച്ച് കട്ട്യായി പോവും.
അതെ.
ഉം.
ആഹ് അപ്പൊ ഞങ്ങള് വ്ടെ ഇങ്ങനേയാ കഴിക്കാറ് അപ്പം അപ്പൊ ഇതിനേ കറി വേണം ഞങ്ങളവടേ മഴക്കാലം ആവുംമ്പഴ് വൈകുന്നേരങ്ങളില് സുലൈമാനി ഇട്ടിട്ട്
ആഹ് അത്ണ്ടാക്കുലേ ആഹ്.
ഇത്ണ്ടാക്കും ന്നമ്മളവടെ മഴ സമയത്തൊക്കെ എന്താണ് ങ്ങള് വൈകുന്നേരങ്ങൾലൊ
വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങള് ന്തെങ്കിലും ഇതാ അങ്ങനെക്കെന്നെ ണ്ടാക്കും ഓരോ സ്നാക്കെ അടണ്ടാക്കും. പിന്നെ എന്തെങ്കിലും പഴംപൊരിയോ അങ്ങനെക്കണ്ടാ
ആഹ് പയംമ്പോരി ഇവിടെ പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്ര ഉള്ളത് കൊണ്ട് ഈ എണ്ണ കൊറച്ചങ്ങ് മാറ്റീട്ട് എല്ലാം ചെയ്യുന്നേ. ഉം ഉപ്പാക്കൊക്കേ ഒരു ഉം ഹൃദയത്തിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടയ്. അപ്പൊ എണ്ണം പാടെ ഒഴ് വാക്കി. ഇപ്പം കപ്പയില്ലേ കപ്പം ആഹ് കപ്പപുഴുക്ക് ഇങ്ങനൊള്ള ഇത് കാര്യങ്ങളൊക്കേണ് ഉണ്ടാക്ക്ആ.
ക്ക് ചെലെപ്പോ വൈകുന്നേരം അങ്ങനെക്കണ്ടാക്കും കപ്പാൽ അല്ലെങ്കിയേറും പിന്നെ ബേക്കറി അംറ്റ് ആയ് ഐറ്റംസ് ആണ് ചെലെപ്പൊക്കണ്ടാവ്ആ മക്കൾക്ക് അതാ ഇഷ്ടം ആഹ് ആഹ്.
ആഹ് ഇവടെ പിന്നെ കുട്ട്യാളില്ല.
ഏഹ്.
അത് കൊണ്ട് അങ്ങനെ.
ആഹ് മക്കൾക്ക് ബേക്കറി ഐറ്റംസാണ് ഇഷ് റ്റം, അപ്പൊ പിന്നെ ഉം പിന്നെ എപ്പഴൊന്നും കൊടുക്കാറില്ല പിന്നെ നൂഡിൽസ് പിന്നെ അല്ലെങ്കി മാക്രോണി അങ്ങനെക്ക അങ്ങൻത്തെക്ക ആക്കും ചെലെ ന്നേരം.
ച്ചേല് ഒരു ദിവസമോ അല്ലെങ്കി മാസത്തിൽ രണ്ട് മൂന്ന്സൊക്കെ കൊട്ക്ക്ന്നെ ന്നല്ലത്.
അങ്ങനെന്നെ കൊടുക്കലൊള്ളൂ അല്ലേ എപ്പോഴും ഒന്നും കൊടുക്കലില്ലാ.
അല്ലെങ്കി ഇത് ആരോഗ്യത്തിന് നോന്ത കുട്ട്യാൾക്ക് ഒട്ടും ന്നല്ലതല്ലല്ലോ ഇത് ആരോഗ്യത്തിന് ഉം അതാ മക്കൾക്ക് ഇത് മതി ഒന്നല്ലേ
ആഹ് അത് മ കിട്ടിയാ മതിയാ അതായാ മതി ഓൽക്ക്. ന്നാ പിന്നെ ഓല് ആപ്പ്യാവും ഉം.
ന്നമ്മക്ക് കഴിക്കുന്നതും മോശവാണ് മൈദയുടെ ഇതൊക്കെയല്ലേ.
ആഹ് കൃഷികളൊക്കണ്ടോ വീട്ടില്?
കൃഷികള് പറയുമ്പോ കരിവേപ്പിലയൊക്കണ്ട് കറിവേപ്പില ഏഹ് കോവയ്ക്ക പറയും ഉം കോവയ്ക്ക അറിയോ? കോവയ്ക്കാ ആഹ്. കോവയ്ക്കയ്ണ്ട് പിന്നെ ഇഞ്ചിയ്ണ്ട്.
ഏഹ് അത് ങ്ങളെന്നെ ണ്ടാക്ക്ണായിരിക്കുലെ?
ആഹ് എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഇതില്ല ന്നാലും ഉപ്പാക്കൊപ്പം ഉമ്മക്കൊ പോയിന്ന് സഹായി
അ ആഹ്.
കറിവേപ്പിലേക്കെ പിന്നെ നടുന്നത് പ്രശ് പിന്നെ പാവല്
ആഹ് പാവല്ർഞ കൈപ്പക്കേ?
ആഹ് കൈപ്പക്ക അത് തന്നെ പിന്നെ ഫാഷൻ ഫ്രൂട്ട് അറിയോ
ആഹ് ആഹ് അറിയ അറിയ അറിയ
അതിങ്ങനേ ഈ വീടിന്റെ ഫ്രണ്ടില് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പടർത്തി പന്തല് പോലെ ഇട്ടേക്കുവാ അതിങ്ങനെ ഒരു സമയം ആവുമ്പൊ ഫുള്ള് വീണ് കിടക്കുന്ന കായ്ക്കും അപ്പം കുട്ടികളൊക്കെ കയറി സ്കൂളി പോകുന്ന കുട്ടികളൊക്കെ കയറി പറിച്ചിട്ട് പോകും നമ്മളത് ശ്രദ്ധിക്കില്ലായിരുന്നു പണ്ടേ ഒള്ള തുകൊണ്ട് അങ്ങനങ്ങ് ഇട്ടേക്കുവാ പിന്നെ ഈ പാമ്പിന്റെ ശല്യം കാര്യങ്ങളൊക്കെ വന്നപ്പോ ജസ്റ്റ് അത് കൊറച്ച് കൊത്തി കളഞ്ഞിരുന്നു
ആഹ്
ഈ ജനല് വന്നപ്പൊ പാമ്പിന്റെ പ്രശ്
ആഹ് ഉം
അപ്പൊ കൊറച്ച് കൊത്തി കളഞ്ഞിരുന്നു പക്ഷെ കൊഴപ്പവില്ല അത്‌ അതൊക്കേ ഒള്ളു പിന്നെ കൂടുതലായിട്ടും റോഡ് ആഹ് ഭാഗത്തായിട്ടാണേ നമ്മള് പ്രധാനപ്പെട്ട റോഡ് ഭാഗത്തന്നെ അപ്പം ഒത്തിരി കഴിയില്ല ഈ പറഞ്ഞതൊക്കെ ചെടിച്ചെട്ടിയില വെ ക്കണെ ഇഞ്ചി മാത്രേ ഉള്ളൂ ഈ മണ്ണിന്റ ഇതിലൊക്കെ വെച്ചേക്കുന്നെ
ഇഞ്ചി എന്നട്ട് വി വിൽക്കലാണോ
ആഹ് ഇഞ്ചി അതിന്നാ എടുക്കല് കൂടുതലും പക്ഷേ നമ്മള് ഉം ഇത് ചന്തയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചീട
അഹ്
അതൊക്കെ ഭയങ്കര വലുതല്ലേ ഇത് ചെറുതായിരിക്കും ഇത് നല്ല ചെറുതാ
ആഹ്
വേറെ പുരയിടം ഒണ്ട് അവിടെ കപ്പ കൃഷിയെണ്ട്
ഏഹ്
കപ്പയെണ്ട് നെല്ലുവൊണ്ട് നെല്ല് നമ്മള് അതിന്ന് തന്നെ നമ്മള് ചെലപ്പൊ ചോറെടു ക്കുന്നു വയല ഇല്ലേ വയൽപ്പാടം ഒണ്ട്
ആഹ്
വയൽപ്പാടത്തിന്ന് നമ്മള് ആഹ് അധികം അങ്ങനെ പൊറത്തുന്ന് വാങ്ങാറില്ല നമ്മള് പണ്ടെ ഇത് തന്നെയാണ് ഇത് കൊത്തി ഇതിൻ്റെ എന്തൊക്കെയോ ചെയ്യുവല്ലൊ മില്ലില് ഒക്കെ കൊണ്ടുപോയി അതൊക്കെ തന്നെയ എടുക്കുന്നത് അ കപ്പ ഇങ്ങനെ ആരെങ്കിലുവൊക്ക വരുമ്പഴോ എന്തെങ്കിലുമൊക്കെ അതിഥികളൊള്ള സമയത്ത് എടുത്തിട്ട് ആഹ് പിഴുതെടുത്ത് അപ്പ അപ്പഴ് നമുക്കൊരു കൊതി വരുവല്ലൊ ചെല സമയങ്ങളിൽ
ആഹ്
അപ്പഴ് മാത്രം ചെയ്യും പിന്നേ എന്തെങ്കിലുവൊക്കെ ചെറിയ പഴങ്ങള് കഴിച്ചിട്ട് ഞാൻ ചുമ്മാ പരിശ്രമങ്ങളില് നടത്തും. പക്ഷെ എന്റെ ശ്രമോക്കെ പരാജയപ്പെടും. ഈ പ പുതിയ പുതിയ പഴങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടോയി കുഴിച്ചു വെക്കും. പക്ഷെ എന്റെ മാത്രം ഇതുവരേക്കും കിളിർ തൊറന്നിട്ടില്ല.
ആഹ്
അവടെ എന്തെങ്കിലും കൃഷിയൊണ്ടോ?
ഇല്ല ഇവടെ അങ്ങനെ വെല്ല്യ കൃഷി യൊന്നുല്ല. വാഴക്കെണ്ട് വീട്ട്ല്. പിന്നെ അഹ് പൂ ക പ്പക്കെ പിന്നെ എവ്ടെങ്കിലൊക്കെ കൊർച്ചൊക്കെ കുയ്ച്ചിടും. ഇപ്രാവശ്യ ല്ല ഏതോരു പ്രാവശ്യണ്ടായിര്
ക്കെണ്ട് ട്ടോ.
ആഹ് ഇവ്ടെ ചക്കല്യാ. ഇവടെ അട്ത്തെക്കെ ണ്ട് ഞങ്ങൾക്കില്ല. പിന്നെ മാവ്ണ്ട്. അങ്ങനെ അങ്ങൻത്തെക്കൊ
പുളിമരം ഒണ്ടായിര്ന്നു. പുളിമരം.
പുളില്ല വടെ അട്ത്ത വീട്ട്‌ല്ണ്ട് പുളി.
ഉം പുളിം മാവും കട്ടെയ്ത്.
ആഹ്
ഉം അതൊരു സമയായപ്പോ കട്ടെയ്തു.
ഏഹ്
മാവ് എന്തോ അസുഖം വന്നു. ആ മര
തന്നെ ആഹ്
അതങ്ങനെ അത് കട്ടെയ്തു.
ഏഹ്
അങ്ങനെ അത് പോയി.
ആഹ്